ക്കെണ്ട്?
ആഹ് പറയൂ ഭക്ഷണം കഴിച്ചോ?
മം ഭക്ഷണം കഴിച്ചു
ആഹ്. ഇല്ല ഞാൻ ഒറങ്ങില്ല ഞാന് കുറച്ച് പണികളൊക്കെണ്ടായിരുന്നു അതൊക്കെ തീർ ത്തു. അങ്ങനെ കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടങ്ങനെ ഇരിക്കാരുന്നു.
മം മഴണ്ടോ?
മഴ ചെറുതായിട്ടുണ്ട് കൂടുതലായിട്ടൊന്നുംല്ല അവിടെയോ?
ഇവിടിം തന്നെ നല്ലോണൊന്നുല്ല ഇതുവരെ വെയിലെനി ഇപ്പൊന്ന് മഴ പെയ്ത്.
അയ്ശരി ആഹ,
അമ്മക്ക് സുഖല്ലാത്തോണ്ട് ഒക്കെ ജോലിക്കെ ഇജെന്നേക്കാരം എടുക്കല്ലെ?
ആ കൊറച്ചൊക്കെ അത്യാ കുറെശൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറഞ്ഞട്ടൊക്കെ ചെയ്യുന്നുണ്ട് മറ്റേ ചെറുതായിട്ട് പാത്രം കഴുക അങ്ങനെ പരംഉള്ളതല്ല ചെർ ചെറിയ പാത്രങ്ങളൊക്കെ അതൊക്കെ ആഹ് ഭക്ഷണം ഉണ്ടാക്കിക്കോളാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അധികം ഒന്നും ചെയ്യണില്ല ചെറിയ ദോശ ഉണ്ടാക്കുക അങ്ങനെ, റിസ്ക് ഇല്ലാത്ത കാര്യം ഇങ്ങള് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കാരണം ഈ നമ്മുടെ ഇത് ശരിയാവാൻ വേണ്ടിട്ടേ ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ ശരിയാവാൻ വേണ്ടിട്ട് അങ്ങനെ ആഹ് ട്ടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ അത് കാരണം അതൊക്കെ ശരിയാവാൻ വെ ചെയ്യുന്നുണ്ട് പിന്നെ കുഴപ്പല്ല്യ എങ്ങപ്പോക്കെ ഒരുവിധം
ഇഞ്ഞ് മരുന്ന് എത്ര എത്ര വർഷം കുടിക്കണംന്നാർഞ്ഞ്?
മരുന്ന് ഇപ്പോഴത്തൊരുദ് വെച്ചിട്ട് ഒമ്പത് മാസം കഴിഞ്ഞ ഡോസ് കുറയ്ക്കാ പറഞ്ഞു. അപ്പൊനിപ്പോ രണ്ടു മാസം കൂടി ഉള്ളൂ അപ്പൊ അതാദ്യം ഡോസ് കുറക്കണം അത് കഴിഞ്ഞിട്ട്, ഏ പിന്നെ ഒരു വർഷത്തോളം ഒ ചെറിയ ഡോസിൽ കഴിക്കണം. പിന്നെ ഒന്നോ രണ്ടോ ടാബ്ലറ്റ് രണ്ട് വർഷത്തോളം കഴിക്കേണ്ടി വരന്ന് പറഞ്ഞിട്ടുണ്ട്.
അത്രേള്ളൂ കുഴപ്പല്ല പക്ഷെ ആളുടെ അന്നത്തേക്ക ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ
ഇപ്പൊ ആഹ ഏതായാലും ഒരാളിങ്ങനെ എടുത്ണ്ടണം.
അതെ കുറച്ചു നാൾ എന്തെങ്കിലും നമ്മൾ എടുത്ത വേണം പക്ഷെ കൊഴ പിന്നെ എന്താ വച്ചാ നമ്മളിപ്പോ എങ്ങനും വീട്ടന്ന് പോവാണെങ്കിപ്പോ ഫോൺ എടുത്തോടുക്ക ഇടയ്ക്ക് വിളിച്ചോ
ആഹ് അതന്നെ അച്ഛന് വരാന വരാനായിട്ടുണ്ടാവലോ ല്ലെ?
ഉം ഇപ്പൊ ഈ മാസം കഴിഞ്ഞ ലീവിന് അപ്ലൈ ചെയ്യാം. പ്പയ്ന്റെ ഇടൽ ഇപ്പ അവിടെ കൊറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലോ, പിന്നെ പക്ഷെ വലിയ കഥയില് ഭൗതികമായി കാരണം ബാധിച്ചിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ എല്ലാവർക്കും.
ദ അച്ഛൻ ഉണ്ടായാ പിന്നെ ഒരു സമാധാനാണല്ലേ അച്ഛനും അമ് ഉം ങ്ങക്കൊക്കെ ഓട്ക്കേലും പോകുമ് പ്പൊ മ മറ്റ വേറെ പെങ്കുട്ട്യാൾണ്ടെങ്കി പിന്നെ ഒരാളെലുംന് ണ്ടാവുംത്പ്പം രണ്ട് ആ ആൺകുട്ടികളാകുമ്പോ പിന്നെ ഓൽ ഓലെവയ്ക്
അവര് പോയ് പിന്നെ അവരൻചേൽ അവന് വർക്ക് ഫ്രം ഹോം ആയതാൻരു സമാധാനം അപ്പൊ പിന്നെ
ആഹ്
വീട്ടിലിരുന്നിട്ടുള്ള ഹ് മിക്കവാറും ദിവസത്തിനും വീട്ടിലിരിന്നിടട്ട്ള്ള വർക്കാണ് അങ്ങനെ ഇരിക്കുമ്പ ചെന്നൈക്ക് പോണ്ടി വരുമ്പആണ് ആള് ഇല്ലാതാവ. അപ്പൊപിന്നെ നമുക്ക് എങ്ങും തിരിയാൻ പറ്റില്ല അതാണ് കുഴപ്പം.
ഉം ഓന് കല്യാണണ്ടാക്ക്ണ്ടോ?
കല്യാണം എല്ലാവർക്കും നോക്കുന്നുണ്ട് ഹ് ഹ ഹേ എങ്ങനെ നോ ഹും ഹ്. അപ്പൊ പിന്നെ എന്താ വച്ച ഇത് നമ്മുടെ ഇവിടെ
നമ്മക്കും തന്നെ ഒരാളാവും ചെയ്യും.
അതെ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഇതൊന്നും നോക്കാം നമ്മക്ക് കുറച്ചൊക്കെ ഈ
എന്തൊന്നുല്ല ജാത ജാതകൊക്കെ നോക്ക
ആഹ അതൊക്കെ കുറേശ നോക്കുന്ന ആൾക്കാ ചെലപ്പോ നമ്മള് നോക്കില്ലെങ്കിൽ അപ്പുറത്തുള്ളോര് നോക്കും. ക്കുന്നവരായിരിക്കും അങ്ങനെ വരുമ്പോ നമുക്കത് നോക്കാതെ ഇരുന്നിട്ടും പിന്നെ നമ്മൾ തോന്നും എന്തേലും ബുദ്ധിമുട്ട്ണ്ട അന്ന് നോക്കാതോണ്ടാണ്.
ഉം അയിന് അങ്ങനെ നോ കിയാല് പിന്നെ ഞങ്ങളെപ്പ ങ്ങളട്ത്ത് അവിടൊര് ചേച്ചി ചേച്ചിക്ക് രണ്ട് പെൺകുട്ടിണ്ട് രണ്ടിന്റേം ആൺകുട്ടീന്റേം നോക്കിട്ടില്ല രണ്ടാളേം നോക്കിട്ടില്ല ഇപ്പോ ഒരു കൊഴപ്പില്ല അയിനും വേണ്ടി അപ്പുറത്തത്ത ചേച്ചിന്റെത് പിന്നെ നോക്കിയതോട് കൂടി പയ രണ്ടിനും കിട്ടിട്ടൂല്ല
ആഹ് നോക്കിക്കഴിഞ്ഞാ കിട്ടാൻ നല്ല പാടന്നെയാണ്.
നല്ല പാടന്നെണ്. കിട്ടാത അങ്ങനെട് അത് കണ്ടച്ചതാണ് ഓല് കണ്ടച്ചതാകുമ്പോ പ്രശ്നല്ല
അതന്നൊരു കണ്ടെച്ചതാകുമ്പം പിന്നൊരു കുറെക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യും നമ്മള് കണ്ടെച്ചതാണല്ലോന്ന് വിചാരിച്ചിട്ട്, മറ്റേത് ത് കൊറച്ചൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങള്, പിന്നെ എന്തൊക്കെയാണെങ്കിലും നമ്മള് കൊറച്ചൊക്കെ ഈ ആൾക്കാരെ കണ്ടറിഞ്ഞിട്ടുണ്ട്
ഹും ഹും
പക്ഷെ മറ്റേത് അതുവല്യ നമുക്ക് അറിയില്ലല്ലോ ഇപ്പ ഇതെങ്ങനെള്ള ആൾ ക്കാരാണ് എന്
വരെ സ്നേഹച്ച് കെട്ടിയാലും നമുക്ക് ഓലെ കുറച്ച് അറിയാം, മറ്റത് എന്താന്ന് അറിയില്ല പറയാ ആ സ്നേഹം ഇത്ങ്ങനെ കെട്ടിയാലെ സ്നേഹം ഉണ്ടാവുള്ളൂ, സ്നേഹിച്ച് കഴിച്ചാൽ സ്നേഹം ഉണ്ടാവില്ല പറയും, അത് അത് വെറുതെ പറയണാറിയോ ഓല് ഹി ഹി ഹി
ഉം അങ്ങനെ പിന്നെ ഇപ്പോളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെല്ലെ ല്ലേ നോക്കുന്നത് രണ്ടാണേലും നമുക്ക് ഒരു
റ്റെ ആളെ ചിന്ത അങ്ങനെണ് നമ്മള് ക ആഹ് കണ്ടറിഞ്ഞാല് നമ്മളതു പോലെ നമുക്ക് ഒന്നും അന്വേഷിക്കണ്ടല്ലോ അപ്പൊ നമുക്ക് നല്ലതാണ് എന്നാണ് ഇപ്പത്തെ ചിന്താഗതി ഞങ്ങളക്ക ഞങ്ങളൊക്കെ ചിന്താഗതി അങ്ങനല്ലേനി സ്നേഹിച്ച് കെട്ടിയാല് ആഹ് സ്‌നേഹ
അയിന് അന്നത്തെ കാലത്ത് ഏഹ് അധികം ദൂരത്തേക്കൊന്നും ആരും
ഏഹ്
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്യ, ഇപ്പോന്ന് പറഞ്ഞ് കഴിഞ്ഞാ ആ ഒരു കാലല്ലല്ലോ നമുക്ക് ഇപ്പൊ ഫോണാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ജോലിയാണെങ്കിലും ആൾക്കാര് പലേ സ്ഥലങ്ങളിലാണ്, അയിനനുസരിച്ച് നമ്മുടെ ആൾക്കാരുടെ സ്വപ് സ്വഭാവങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റും പണ്ട്ന്ന് പറഞ്ഞ് കഴിഞ്ഞാ ആൾക്കാരക്ക് അത്രീം
വീട് ഒരു സ്കൂള്, വീട് സ്കൂള് അല്ലെങ്കി കൊറത്ത് ഒരു നമ്മള് അടുത്ത്ല്ല കുടുംബക്കാര് അത് ഇത്ര അമ്മക്കറിയുള്ള
അത്ര ആ ഒരു അപ്പുറത്തേക്കില്ല ഇപ്പ നമ്മള് ഇങ്ങടെന്നും കാലഘട്ടത്തില് ഇപ്പൊ ഞാൻ പറയട്ടെ കൊറെ അന്നൊക്കെ വന്നതില് ഇപ്പ ഇഷ്ടപ്പെട്ട കല്യാണങ്ങളാണെങ്കിലും വീട്ട്കാര്
ഏഹ് പറയാ അത് ഞമ്മക്ക് മനസ്സിലുണ്ടെങ്കിലും പറയാൻ പറ്റൂല
പറയാൻ പറ്റില്ല അല്ലെങ്കില് ഇനി അഥവാ വീട്ടുകാരറിഞ്ഞാ തന്നെ അവരത് എങ്ങനെങ്കിലും മൊടക്കിട്ടങ്ങ് പോകും, അതാരും അറിയുല്ല പക്ഷെ ഈ
ഞമ്മള് കാണുക കൂടില്ല ചെിലപ്പോ ഓലെ വന്നപ്പ വരുമ്പ ട്ടന്നിട്ട് ഓല് ഇഷ്ടപെടുവോ ഓല് കണ്ടിക്കണി ആ നമ്മള് ചിലപ്പോ നമ്ക്ക് ഇഷ്ടൊന്നും ഉണ്ടാവില്ല പറഞ്ഞി പറഞ്ഞിട്ട് കാര്യല്ല പറയാൻ പറ്റൂല
അങ്ങനെ പറയുമ്പോ പണ്ടത്തെ കാലത്ത് പറഞ്ഞാ പിന്നെ ഒരു വ എന്താ പറയാ ലാൻഡ് ഫോൺ ഓഫ് ചെയ്ത് വച്ചാ പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറി ല്ല, പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് അങ്ങനെയല്ല ഇപ്പ ആൾക്കാര് നമ്മള് വിളി ക്കണന്ന് വിചാരിച്ചു കഴിഞ്ഞാ അവര്ക്ക് വിളിക്കാനുള്ള
അർ ഉണ്ട് ഞങ്ങള് ഇന്നൊക്കെ കല്യാണം അന്നൊക്കെ നിക്കാഹ് കഴിഞ്ഞതിലൊക്കെ അങ്ങനെന് ഓര് അടുത്തത്തെ വീട്ട്ക്കൊരു ഉം ന്നാ നിന്റെ വീട്ടില് ഫോണന്ന് ലാൻഡ് ഫോണ്ക്ക് വിളിക്കും എന്നിട്ട് ഫോണുണ്ട് പറയും എന്നിട്ട് രണ്ട് അഞ്ചിന്റെ കോയിൻസ് കൊയിൻസിട്ടാണല്ലോ വിളിക്കാ അന്ന്ക്ക ഈ എസ് റ്റി ഡി ബൂത്ത്ന്ന് ഓര് അങ്ങാടിക്കൊക്കെ പോകുമ്പോ അങ്ങനെ കോയിനി ഇട്ട് വിളിക്കും അത് ആ ഒരിത്തിരി സമയം കഴിഞ്ഞ അത് കൂക്കുവാനോട് കഴിയും ചെയ്യും അവിടെ ഇവിടെ എത്താത്ത ഇപ്പ വർ ത്താനം പറഞ്ഞിട്ടും തീർ എപ്പഴും വിളിക്കുമ്പോ തോന്നുമ്പോ വിളിക്കാ ഞമ്മുക്ക് ഓല് വിളുമ്പോളേ നമ്മള് അറിയണുള്ളൂ എന്താണ് ഏതാ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണില്ലല്ലേ എങ്ങനത്തെ ആളാന്ന് കൂടി നമ്മുക്ക് അറിയില്ലെട്ടോ
അ ശെ നമ്മള് ഇ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു സമയം ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത തന്നെ ബോക്സ്‌ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ പിന്നെ ങ്ങൊക്കെ ഒരു കോളേജ് കാലൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരുടെ കയ്യിലും ഫോണും കാര്യങ്ങളും ഒക്കെ ആയി
ഉം ഇവര്ഉപ്പ സൗദി പോ ആ അതന്നെ എന്റെ മോനെന്നെപ്പോ ഇപ്പൊ ഡിഗ്രി സെക്കൻഡറ് ഇയർ ആയിട്ടുള്ളൂ അന്ന തന്നെ ഓനെ പ്രസവിച്ച്കിടക്കുന്ന ആദ്യ തന്നെ അന്നന്നെ ഫോണില്ല ഫോണ ഉണ്ട് അന്നൊക്കെ ഞെക്കുന്ന ഫോണള്ളൂ ഈ സ് മറ്റേ ഫോണില്ലല്ലോ ആസ്മ അല്ലേ നമ്മളീ നിൽക്കുവല്ലോ നോ നോക്കിയന്റെ ഒക്കെ ആ മറ്റേ സെറ്റല്ലേ ഉണ്ടാവുള്ളൂ കാണാനും കാണാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ വെറും നമ്മള് റീചാർജ് ചെയ്യലാണല്ലോ അന്ന് ച ചെയ്യാണ്ട് അന്നൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എന്നിട്ട് അത്ര കാ എത്രതൊണ്ട് ഇപ ആ കൊല്ലം കൊണ്ടില പുരോഗമനം എത്രത്തോളം പത്ര വളർന്നുന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അതിന്റെ പുരോഗമനം അപ്പൊ മനസ്സിലാക്കാം
അല്ല അതിനനുസരിച്ച് നമുക്ക് പൈസയുടെ കുറവ് വന്ന അന്നരു നെറ്റ് റീചാർജ് ചെയ്യണെങ്കിൽ അതെന്താ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റുള്ള നെറ്റാണ് കിട്ടുക അതിന് എത്ര പൈസ ചിലവാക്കണ്ട് ഇപ്പ അതൊക്കെ മാറിയില്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊറെ കാര്യങ്ങളൊക്ക കൂടൊണ്ട് കൊറെ കാര്യങ്ങളൊക്കെ മോശായി എന്ത് കാര്യം നമുക്ക് നന്നായിട്ടും മോശമായിട്ടും ഉപയോഗിക്കാലോ
ആ അതന്നെ അങ്ങനെയൊക്കെ ഓരോ കാലങ്ങള് പിന്നെ ഫോട്ടോക്കെ എടുക്കും സ്റ്റുഡിയോ നിന്ന് ആള് വന്നിട്ട് ചെറുതാവുമ്പോ ഫോട്ടോ എടുക്ക എന്നിട്ട് അത് പോസ്റ്റ്‌ വഴി അയക്ക എന്നിട്ട് അയച്ചിട്ട് എപ്പളേലും കത്തിരിക്ക കത്തെഴുതിയതുമൊക്കെ മറുപടി കിട്ടണ്ട്
ആഹ് ആഹ്
ഇപ്പൊ ന ഒരാളെ മനസ്സിലാക്കണെങ്ക ഫോണ ഒരു കുറച്ച് ദിവസം ഓലെ വിളിച്ചാൽ തന്നെ നമ്മുക്ക് ഓല സ്വഭാവങ്ങൾ ന്താവുമ
അതെ അല്ല വിളിക്ക അതാണ് നല്ലത് നമ്മള് കാലം മാറതിന അനുസരിച്ച് ആൾക്കാര പിന്നെ ആൾക്കാരുടെ സ്വഭാവങ്ങളും മാറുന്നുണ്ടായതിനനുസരി
ആഹ് അതന്നെ അതായത് നല്ലതൊക്കെ കിട്ടട്ടെ അമ്മനൊക്കെ അമ്മന അന്നെയൊക്കെ നോക്കണം അങ്ങനെ നല്ല ആൾക്ക
ആ എങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു അവിടെന്ന് സ്കൂളൊന്നും ഇല്ല പിള്ളേർക്കൊന്നും
ല്ലെ
ഇല്ലേ പിള്ളേർക്ക്
ആ ഉണ്ടണ്ട് ഉണ്ട് മോന് വരാനാണള്ളൂ മോക്ക് ക്ലാസ് തുടങ്ങിട്ടില്ലല്ലോ ആറാം തയതി തുടങ്ങുള്ളൂ
ആഹ്
പിന്നെ ചെറുതിനെ ചേർത്തിട്ടില്ലേ ഓക്ക് നാലായിട്ടേള്ളു
അയ് ശരി
മോക്ക് ആറാം തീയതി ക്ലാസ് തുടങ്ങുള്ളൂ പ്ലസ് വണ് പ്ലസ് വൺ ഒക്കെ ആഹ പുതിയത് ഓക്ക് ഹുമാനിറ്റീസ്
ഹുമാനിടീസ്
ഉം
എവിടെ അടുത്ത തന്നെയാണോ
ഏഹ കൊറച്ച ദൂര അവിടെ വണ്ണാറ് അവിടെയാണ് പിന്നെ മോന് ഞാൻ പറഞ്ഞിലേ വമ്പാടാണ് പറഞ്ഞ്ല്ലേ
ആഹ്
ഓ വരാനാണെള്ളു ഓന് വമ്പാട് കോളേജ്ലാ
ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ അലോട്ട്മെന്റും ഒരു കാത്തിരിപ്പാണല്ലേ
ഓ ആ അപ്പൊ ഇഞ്ഞ് വന്ന് ഇതായി വരുമ്പോത്തിന് അപ്പൊ ഇഞ്ഞ് പിന്നെ ഓലെ ഓളെ കാത്ത്ക്കണേ മോ ന്റെ മോന് വണ്ടി മലാണ്ട്പോയി വണ്ടിമലാണ്ട് പോര് നേ താ ഓൽതാകുമ്പോ നമ്മള് അത്ര ശ്രദ്ധിക്കൂല ഞ്ഞ് പെൺകുട്ടിയാള് ഇങ്ങനെ വരുമ്പളേക്കാരം നമ്മള് ഓലങ്ങനെ കാത്ത്ക്കും മറ്റേ ഓക്ക് വണ്ടി കിട്ടി ബസ് കിട്ടി ഒക്കെ പോരറ്റേ
ആ
മോനാവുമ്പോ പിന്നെ സ്വന്തം വണ്ടി ഓൻ കാർ ഇട്ത്താട്ട് പോകും ഓന് അയി തന്നെ ങ്ങട്ട് പോരും അങ്ങനെക്കെ മോളാവുമ്പോ പിന്നെ
എന്താ പറഞ്ഞേ കേട്ടില്ല
മോളാകുമ്പളേ ഓള് വരുമ്പോളേക്കാ രം ഇഞ്ഞ് വരാൻ സമയാവുമ്പളേക്കാരം വേജാറ് റയാ
ആഹ്
ബസ് കിട്ടി ബസ്സില് കാരി പോരുമ്പളേ കുട്ടിയാളൊ ക്കെ ഇണ്ട് ഇമ്പട്ന്ന്
ഇപ്പൊ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കാര്ക്കെ എവിടെ കിട്ടും ന്ന് പറയാൻ പറ്റില്ലല്ലോ
അ ഏ പ്പം വിടെ പ റ്റും പറയാ പറ്റില്ല പിന്നെ ഇപ്പൊ കിട്ടാനും തന്നെ കുറെ ഓക്കന്നെ ഇപ്പം മൂന്നാമത്തേ ലാ കിട്ടിയേത് ഇപ്പൊ കൊറേ ഇഞ്ഞും സീറ്റ് കിട്ടാണ്ടല്ലോ മാറ്റി കൊടുക്കാ അയ്ന് ചേർത്തീണ് ഞാൻ യൂണി ഫോമൊന്നും വങ്ങിട്ടില്ല ഇഞ്ഞ് എന്താ ചേർ മാറ്റണേ മാ റ്റ അയ്ന് സീറ്റ് കിട്ടാൻ പൊതുവെ മാ മാറ്റം കിട്ടല് ണ്ടാവില്ല ന്ന് പറയ്ണ് എന്താന്നേ കൊറേ കുട്ടിയോൾക്ക് ഇഞ്ഞും സീറ്റ് റ്റ് കിട്ടാണ്ട്
ആഹ് ഏന്തായാലും കൊടുത്തിടാ കിട്ടിയാ കൊഴപ്പല്ലല്ലോ
അപ്പൊ ഞാനും തന്നെ യൂണി ഫോ മൊന്നും വാങ്ങട്ടില്ല ഇഞ്ഞ് ഇപ്പം കിട്ടാണങ്കി മ എന്താ ഞങ്ങള ഈ അടുത്ത് ക്ക് ള്ളോട് ത്ത് ക്ക് കിട്ടിയാലേ
ആഹ്
അങ്ങനെ ആയാ സുഖാണ്
അഹ് ശരിയാ
പിന്നെ അങ്ങനെ ആകുമ്പോ പിന്നെ നമ്മക്ക് ഇത്ര കതിയേട്ല്ല ഇത് രണ്ട് ബസ്സ് കേറി പോണം
പ്ലസ് വൺ ഒക്കെ നല്ല സ്കൂള് കി ട്ട്ണ്ടത് ഒരു അത്യാവിശ്യാണേ മോ സ്കൂളും മോശമായി അഹ്ശരി
ഉം നല്ല സ്കൂളാണ് എല്ലാരും നല്ലതാ പറയ്ണ്ട് സ്കൂളിന്റെ ട്ത്ത് ബസ്സും നിർത്തും ബസ് ഇറങ്ങിയാണ്ട് ന സ്കൂൾക്കട്കാല്ട്ത്ത് ച്ചാ തി നടക്കാനൊന്നുല്ല പിന്നെ ആ ബസ് സമയത്തിനേ ണ്ടാ കൊള്ളൂ ന്നൊള്ളു
അത് ശരി
അഹ് നോക്കി പോണം പിന്നെ പോകുമ്പോ വേണങ്കി ഓന്റെ പ്പം മോന്റ പ്പം പോവെക്കെ ചെയ്യാം രണ്ടാളും പോകുമ്പോ ഒര് വഴിക്കന്നെ പോവെക്കെ ചെയ്യ അയ്ന് ഓന്റതാ ആകുമ്പോ ഓക്ക് പിന്നെ ഓളെ കൂ ട്ടാരത്തിയോ ളെക്കെണ്ടാവുമ്പോ പിന്നെ ഓന്റെ പ്പം പോവാ മടിയേക്കാ രം ഓല് മൂന്നാല് കുട്ടിയോള് ണ്ടാവുമ്പോ പിന്നെ അത് ഓൽക്കും ത്ര കുട്ടിയേളെന്നും ഇപ്പോ പോകാനും കയൂല്ലല്ലോ ഉം അല്ലെങ്കി പിന്നെ ഓന്റെ പ്പം പോയിക്കാണ്ട് അവിടെ വയില് എറങ്ങിക്കാണ്ട് പിന്നെ ഓക്ക്കുട്ടിയോളിം കൂട്ടിഅങ്ങനെ നടന്നാ മതി ഓല് നാലഞ്ച് കു ട്ടിയാള്ണ്ടായാല് അവിടുന്ന് പത്ത് രൂപ കൊട്ത്താണ്ട് ഓട്ടറ്ക്ഷക്ക് അങ്ങനെ പോയാലും
ഇല്ല കൊറച്ച് സെള്ളു ഇപ്പം ആരെങ്കിലും വേണം ന്നൊക്കെ ഒള്ളൂ അത് കഴിഞ്ഞ് നമ്മൾക്ക് പരിചയാവും
അതാവോ ഇപ്പം ഫസ് റ്റായിട്ട് ആകുമ്പോ കുട്ട്യോൾക്കൊര് ബുദ്ധിമുട്ടും പ്രയാസെ
അതെ ആത് കൊറച്ച ദിവസം തന്നെ നമുക്ക് വരണം പോകണം ആ ക്കാര് വേണംന്നൊക്കെ തോന്നല് ഇണ്ടാവുള്ളൂ അത് കഴിഞ്ഞ്ഴിഞ്ഞൽ പിന്നെപ്പോ ഓരോരുത്തരുടെ ക്ലാസ്സിന്റെ ടൈം അങ്ങോടും ഇങ്ങടും ഒക്കെ വ്യത്യാസം വരും
ഏഹ്
അല്ല ക്ലാസ്സിന്റെ ടൈമേ സ്പെഷ്യൽ ക്ലാസ്സോളും അങ്ങനെയിട്ടൊക്കെ യിട്ട് അങ്ങനെങ്ങനെ വ്യത്യാസം വരുമ്പൊക്കെ പിന്നെ നമ്മൾക്ക് ശീലവും
ശീലാകും ഉം അപ്പൊ നമുക്ക് ആർക്കായാലും തന്നെ ഒരു അറിയാത്തൊരു സ്കൂൾക്ക് പോവുമ്പോ അയിന്റതായൊരു ബുദ്ധിമുട്ട് തോന്നല്ലോ ഫസ് റ്റൊക്കെ പിന്നെ വെ വേറെ ഫ്രണ്ട്സാളേക്കാരം പത്താം ക്ലാസ്ത്തെ കുട്ടികളൊന്നല്ല
അതെ പിന്നെ എന്താ ച്ചഴിഞ്ഞാൽവിടെ അവിടെ പഠിച്ചവരുണ്ടാവും കുറച്ചു പേര് അവർക്കാണെങ്കിൽ അങ്ങെൻത്തെ പ്രശ്നം ണന്നു ഉണ്ടാവുല്ല്യ ആഹ്
എന്ന ശരി ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ
ഏഹ്
സമയം നോക്ക്
ആഹ് അത് ശരിയയി
ഉം ഞാൻ പിന്നെ വിളിക്ക
ഓക്കെ